ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ?
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
വിശേഷം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ആഹ് പിന്നെ ഇന്ന് നല്ല വെയില് കാണുന്നുണ്ട് കൊറച്ചോസം കൊണ്ട് മഴയല്ലായിരുന്നോ.
ആണല്ലേ ഇന്നിവിടെം വെയിലു ണ്ട്. ഇന്നലെം ണ്ടാരുന്നു.
ആഹ് ന്നലേം ന്നും നല്ല വെയിലുണ്ട്.
ആഹ് പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ?
പിന്നെന്താ ൻറെ മോളൊറങ്ങാൻ കെടക്ക അവള് ബഹളൊണ്ടാക്കുന്ന് വ്ടെ.
അഹ ആഹ് ഇപ്പയാണോ ഒറങ്ങുന്നേ?
ആഹ് ഉച്ചക്ക് ഒരു ഉറക്കം ഉണ്ട് അങ്ങനെ ഉറക്കാൻ കിടത്തിയതാ
ആഹ് അവടെ നമ്മടെ മക്കള ഒമ്മോ ഉറങ്ങുന്ന്
ഉറങ്ങിയൊ
ഉം
നേരത്തെ ഉറങ്ങിയോ
അവ ഈ രാവിലെ എട്ട് മണിക്കൊക്കെ എണീക്കുവാണെങ്കി അങ്ങ് ഒറങ്ങും നേരത്തെ ഒറങ്ങും ഇന്നൊരു താമ ശരിക്കുവാണെങ്കി ഈ സമയത്തൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങെ നമ്മുടെ ഉപ്പാടും വരുത്തി ഇങ്ങനെ നടക്കും
ആഏ
ങ്ങനെ നേരത്തെ എണീട്ടാ അങ്ങനെ ഉറക്കി ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും എണീട്ട് പിന്നെയും പോയി ഉറക്കി
ആഹ് ഓഹ് വീണ്ടും ഉറക്കിയ
ഉം എനീറ്റ് നടന്നാ നമ്മുക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല
ഉം ജോലി ചെയ്യുവന്ന് തോന്നുന്നല്ലോ പാത്രം കഴുവതോ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേക്കുന്ന് കൊടി സൗണ്ട് കേക്കുന്ന് വെള്ളം ഒഴുക്കുന്നെ
സമ്മതിക്കത്തില്ല അങ്ങനെയച്ച് രണ്ടര വയസായി
ആഹ് ഇത് മൂന്ന് വയസ് ഇപ്പൊ തെകഞ്ഞ്
മൂന്ന് വയസായ
ആഹ് മൂന്നു വയസ്സായി
പെങ്കൊച്ചാണ
ആഹ് പെങ്കൊച്ച
ആഹ്
ഒറങ്ങന്ന് ഉം ഒറങ്ങന്ന്
ഉം സൗണ്ടുകളൊക്കെ ആഹ് സൗണ്ട് കേൾക്കുമ്പോ അവര് നമ്മളെ ശ്രദ്ധിക്കും
അത കണൊന്ന് അടച്ചേരുന്നു അന്നെരം എന്റെ സംസാരം കേട്ടപ്പം പിന്നെ കണ്ണും തൊറന്ന് എന്നെ തന്നെ നോ ഉറങ്ങനൊക്കെ ഭയങ്കര പാടാ ചെലപ്പോഴങ്ങുറങ്ങും ചെലപ്പം ഉം ഭയങ്കര പാടാ ഉറങ്ങാനൊക്കെ
രാത്രിയിലൊക്കെ ഒറങ്ങുവോ
ആഹ് രാത്രി ഇപ്പം ഒറങ്ങിക്കോളും അന്നൊന്നും ഒറങ്ങത്തില്ലായ്രിന്ന് അയ്യോ ഒറങ്ങാതിങ്ങനെ ഇരിക്കും നേരം വെളക്കുന്നവരെ അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി കാണി ച്ച് ഒറങ്ങുന്നില്ലെന്നും പറഞ്ഞ് അന്നേരം അവര് പറഞ്ഞ് പകല് ഒറങ്ങുന്നുണ്ടല്ലേ കൊച്ച് കൊച്ചന് ഒരു കൊഴപ്പമില്ലെന്ന്
അവര് ഒറങ്ങും അവര് നമ്മള് ഒറങ്ങണം നമ്മൾ ഒണന്നിരിക്കുന്ന സമയത്ത് അവരൊറങ്ങും അവർ ഒണന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാനൊ
ഒക്കത്തില്ല
പിള്ളേരങ്ങനെന്നെ
ഉം ആഹ്
ഞാൻ മോൾടെ സമയത്ത് കൊറെ കെടന്ന് പാടുപെട്ടാരുന്നു അവള് ഇതേ കണക്ക് ഒറങ്ങത്തില്ലായിരുന്ന് രാത്രി മൊത്തോവും ഒണന്നിര്ന്ന് അങ്ങ് കരച്ചിലാ
ഓഹ് ത് കരയത്തൊന്നുല്ലായിരുന്ന് കളിക്കും കെടന്ന്
ആഹ് ഇത് കരച്ചില് കളിക്കുവാണെ കൊഴപ്പല്ല കെടന്ന് നമ്മക്ക് ഒറങ്ങിക്കൂടെ ഇത് കളിക്കൂല്ല കെടന്നങ് കരച്ചില്
ആഹ്
മോനന്നും ഇങ്ങനെ ആഹ് മോന്റെ സമയത്ത് പിന്നെ ഇല്ല ആഹ് രണ്ട് പേരുണ്ട്. മോന്റെ സമയത്ത് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടല്ലില്ലാന്ന് അവൻ പിന്നെ, ഇത്തിരി ബുദ്ധിമുട്ടിയൊക്കെയാ വെളിയിലോട്ട് പോവുന്നത് അയ്നെ കൊണ്ട് നമ്മുക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാര്ന്ന്. ഐ സിയിലൊക്കെ കടന്നിട്ടുണ്ടങ്ങനെ.
ഓഹ് ഓഹ് അതെന്ത് പറ്റി?
അത് മാസം തെകയാതെ പ്രസവിച്ചു.
ആരെ മോനെയോ?
ആഹ് മോനെ.
എത്രാം മാസായെപ്പഴാ?
ഏഴ്. ഏഴ്, കഴ്ഞ്ഞ് ഇട്ട് എനിക്ക് ട്വിൻസായിരുന്നു.
രണ്ട് പേരായിരുന്നോ?
ഉം രണ്ട് പേരാർന്ന് അങ്ങനെ ഒ ഏഴു മാസൊക്കെ ആയിപ്പോ ഒരാളങ് പോയി.
പോയില്ലേയോ.
അതീ രണ്ടും ആണുങ്ങളാർന്ന്.
ആഹ് ആഹ്
പിന്നെ അവന് എന്തു കറക്റ്റ് എന്തരാ ശരിയാവാത്തേന കൊണ്ട് അവൻ ഏഴു മാസം ഏഴ് മാസം വരെയൊക്കെ നമ്മടെ കൂടെ ഉണ്ടാർന്ന് പിന്നെ അവനങ് വയറ്റി കെടന്നെന്നങ്ങ് മരിച്ച്.
ആഹ് ആഹ്.
അപ്പൊപിന്നെ ഇവന് അവൻ കെടക്കുന്നോണ്ട് ഇവന് ബുദ്ധിമുട്ടാവുംന്ന് പറഞ്ഞ് ഡോക്ടർമാര് പെട്ടെന്നങ്ങ് പ്രസവം പ്രസവിപ്പിക്കാൻ നിന്നു.
ഓഹ് അല്ല ഓപ്പറേഷൻ ചെയ്തില്ലേ?
ഇല്ല ഓപ്‌റേഷല്ല നമ്മള് ആദ്യത്തെ പ്രസവം ആയെനെക്കൊണ്ട് പിന്നെ രണ്ടാമത്തും അങ്ങനെ ചെയ്യത്തുള്ളുന്ന് പറഞ്ഞു.
അല്ല ഒരു കുഞ്‌ ഇങ്ങനെ ആയപ്പം അന്നേരം പിന്നെ അവര് പെട്ടെന്ന് എടുക്കല്ലേ സാധരണ ചെയ്യേണ്ടേ.
അത് അന്ന് ഏഴ് മാസം എന്നൊക്കെ പറയുമ്പം കുഞ്ഞിനെ വളർച്ചയൊന്നും ആയില്ലല്ലേ.
ആഹ് അന്നേരം പ്രസവിപ്പിക്കുവോ?
ആഹ് അങ്ങനെ പിന്നെ പ്രസവം എന്ന് വച്ചാ മരുന്നൊക്കെ തരും നമുക്ക്.
ആഹ് പ്രസവിച്ചതില്ലേ.
ആഹ് അങ്ങനെ ഞാൻ അവെ രണ്ടുപേരും പ്രസവിച്ചു.
അപ്പം മറ്റേ അതിന് എന്ത് പറ്റിയതാര്ന്ന്, അതോ നേരത്തെ അങ്ങനെ കെടന്നെ ആയിരുന്നോ?
അവര് ഇങ്ങനെ ഉള്ള ഇങ്ങനത്തെ ഇരട്ട പിള്ളേർന്ന് പറഞ്ഞാ കിട്ടാൻ ഭയങ്കര പാടാ. അത് കി ട്ടുമ്പം കിട്ടുന്നെങ്കി അത്രയും ഭാഗ്യം.
ആഹ് അതാ നല്ല രസവാ.
ആഹ് ഒരു രസവാ. എനിക്കും ഭയങ്കര ആഗ്രഹവായിര്ന്ന്.
ആഹ്.
അങ്ങനെ അത് ഇങ്ങനെയൊക്കെ സംഭവിച്ച്.
അവ ഒരു കിലോയേ ഉള്ളാർന്ന്. ഇവൻ ഒന്നര കിലോ ഒന്നേ എണ്ണൂറുണ്ടായിരുന്നു ഇവൻ.
അഓഹ്
പ്പൊ ഉള്ളവൻ. അവ അത്ര ഇല്ലായിരുന്നു വെയ്റ്റും ഇല്ല വെയ്റ്റും വെക്കുന്നില്ല കുഞ്ഞിന്. അങ്ങനേക്ക ആക ബുദ്ധിമുട്ടാർന്ന്.
ആ
അത് എന്ത്ര എന്ത് സംഭവിച്ചന്ന് അറിയത്തില്ല ഒരാഴ്ച ഞാൻ പോയി ഡോ റ്ററേ കാണിച്ച് ഒരാഴ്ച്ച കഴിഞ്ഞ് വീട്ടിന്നപ്പോ പിന്നെ, കുഞ്ഞിന് അനക്കൊന്നും ഇല്ല നമുക്കിത് രണ്ടുപേരും കൂടെയൊക്കെ ആകുമ്പോ അനക്കം ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല
ഓ അറിയാൻ പി രണ്ടു ഏ അങ്ങനെ രണ്ടു പേരുള്ളൊപ്പം അനക്കം ഏ നല്ലതുോലെ കാണുവോ അറിയാൻ പറ്റത്തില്ലല്ലോ
ആ അറിയാൻ പറ്റത്തില്ല ഇവര് വെയിറ്റ് അല്ല കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഉണ്ടെങ്കി കുഞ്ഞുങ്ങൾ നല്ല ആ ഇതായിട്ട് നമ്മള് നമുക്ക തറിയാൻ പറ്റും ഇത് ഇിരിച്ചിരിഉള്ളവരല്ലേ അതുകണ്ട് നമു അറിയാൻ ഒക്കത്തില്ല
ആ പി പിന്നെ എങ്ങനെ മനസ്സിലായി ഇത്
അത് ഇല്ല പിന്നെ എനിക്ക് പിറ്റേ ആഴ്ച ഹോസ്പറ്റി പോണം അന്നരം പോയി സ്കാനിംഗ ഉണ്ടന്ന് സ്കാൻ ചെയ്തപ്പോ നിനക്ക് ആളുടെ അനക്കൊ ഒന്നുമല്ല ഹാർട്ട് ബീറ്റില്ല
ഓ
അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് പിന്നെ സ്കാനൊക്കെ ചെയ്തപ്പം ആള് പോയി
ഓ
പിന്നെ എന്നെ അഡ്മിറ്റാക്കി
ഒ അതൊരു സങ്കടായത് കാണൂലെ ല്ലെ
ഉ
കാണൂലെ
കാണാൻ പോഴത്തിട്ടില്ല
അശോ എരു സങ്കടം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇരട്ട കൊച്ചുങ്ങളെയൊക്കെ
എത്രയോ പേര് കുഞ്ഞുങ്ങളെ കൊന്ന് ഇല്ലാതാക്കി ക്കളഞ്ഞണ്ണു നമുക്ക് വേണമന്ന് ആഗ്രഹിക്കുന്നവർക്ക് തരത്തൂല്ല
അത
അങ്ങനത്തെ കൊറെ പാടുകള് പിന്നെ ഓർമയില്ലേ ഇനി ഇവനെ ഇണക്കൊക്കെ ഇരിക്കുയാണല്ലോ എന്നൊക്കെ വിചാരിച്ചങ്ങ് സന്തോഷിക്കും
ഒഹോ
നമ്മളെ പള്ളയിലൊക്കെ കൊണ്ടുവന്ന് അടക്കി
ഓ
ആ ഒരു കിലോയേ ഒള്ളാ ഞന്റെ ഒരു കൂടെപ്പ പിന്ന അവന എന്തര എന്തോര് കൊറവാവര് പറയാണ് ആഹാരം കറക്റ്റ് ചെല്ലുന്നില്ലെന്നോ, അങ്ങനെ ഇന്തരങ്ങണ്ടെങ്കി അവര് പ്രശ്നങ്ങൾ ആദ്യമേ പറഞ്ഞായിരുന്ന്
ഓ ആദ്യമേ പറഞ്ഞായിരുന്നല്ലേ ഉം
കിട്ടുന്നെങ്കി ഭാഗ്യൊന്നും പറഞ്ഞാ ഇരുന്നെ പക്ഷെ ഒരു ഏഴ് മാസൊ ക്കാ ആവാൻ തുടങ്ങിയപ്പഴേ ഇവന് കുഴപ്പൊന്നുല്ലവെ കമന്ന് വീഴേം നമ്മുടെ വൈറ്റിതന്നെ കമന്നൊക്കെ കിടക്കുവാരുന്നു
ആ
അങ്ങനെ അന്നേ പക്ഷെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കി ചെലപ്പം കിട്ടിപ്പോയേനെ
ഒരു ഏഴ് മാസം വരെ കൊഴപ്പില്ലാതിരുന്നെയല്ലേ അന്നേരം നമുക്കൊക്കെ ഒരു പ്രതീഷ ആയില്ലേ കാണ പോകുമ്പോ ആ ഒരു മൂന്ന നാലു മാസം കഴിയുമ്പൊ പിന്നെ ഒരു പ്രശ്നം വരത്തില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസവാ
ഉം ഞാ ഏഴ് മാസം വരെയൊക്കെ എൻ്റെയടുത്ത് ഡോക്ടറ് പറയും എന്റെ കി ട്ടണോന്നില്ല ചെലപ്പോ മ്മക്ക് പറയാ ഒക്കത്തില്ല അങ്ങനെ കൊച്ച് ഹോസ്പിറ്റൽലാ കാണിച്ചോണ്ട്ന്നെ അവടിന്നെന്നെ വല്ല്യ ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ട്
ആഹ്
ആഹ് നമ്മളെല്ലാം ആദ്യം സ്കാൻ ചെയ്യാൻ പോവുമ്പോ ഇങ്ങനാന്ന് അറിഞ്ഞ എന്തൊരു സന്തോഷ തുള്ളിച്ചാടുക്കൊണ്ടാ എറങ്ങി വന്ന അതിനക ത്ത്ന്ന്
അതാ നല്ല സന്തോഷായിരിക്കും രണ്ട് കച്ചക്ക്ള്ള പറ നല്ല ഇതാ ആഹ്
ഇനി ഇതിന്റെയെക്കെ ഇവനുവായിട്ടങ്ങനെ പോവ്ന്നു പിന്നെ ഇവന് വെയിറ്റില്ലാത്തോണ്ട് ശ്വാസം മുട്ടുവാര്ന്ന് അവൻ കെടന്നെന്റെക്കെ ബുദ്ധിമുട്ടുള്ളോണ്ട് അവന് ശ്വാസംമുട്ടൊക്കെ ആയി മാറി പിന്നെ ഇവനെ കൊണ്ടുപോയി എൻ ഐ സി യിൽ വെച്ചിര്ന്ന്
ആഹ് അങ്ങനെ
അങ്ങനെ പിന്നമ്മള് പാലൊക്കെ പിഴിഞ്ഞു കൊണ്ട് അവിടെ വെക്കണം അവരെ പാലൊക്കെ കൊടുക്കുന്നേ ട്യൂബ് ട്ടിരുന്ന് ട്യൂബികൂടൊക്കെ കൊടുക്കുന്നെ
ഓഹ് ആഹ് ആഹ്
പിന്നെ വീട്ടി കൊണ്ടു വന്ന് ഞങ്ങ കോതർണം കോതർണത്തി അളന്നാ പാല് കൊടുക്കുന്നെ അതിനളന്ന് രാത്രി തന്നെ അത് മോൻ കുഞ്ഞിന് വയറ് ചെറുതല്ലേ നമ്മളെ നോർ മറ്റേ പിള്ളേര് കണക്ക് കുടിക്കാനുള്ള ഒരിതില്ല കുടിക്കുന്നെയെല്ലാം മണ്ടേ കേറും
ആഹ് കുഞ്ഞു
അറിയത്തില്ല എന്ന് വെച്ചയിഞ്ഞ നമ്മളൊരു പൂച്ച കുഞ്ഞിനെ തള്ളയില്ലാത്ത ഒരു പൂച്ചക്കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നെ അത് കണക്ക്
ഓഹോ
അത്രയെക്കെ ഒള്ളായിരുന്നു ഒരു ഒരു പരുവം പൂച്ചടെ അത്രയെക്കെ ഒള്ളായിര്ന്ന് കൊണ്ട് വന്ന് വല്താക്കി എട്ത്ത്
ആഹ് പിന്നെ പ്രശ്നൊന്നുയില്ലരുന്നല്ലേ? ഹസ്
ആ പിന്നെ ആ ശ്വാസം മുട്ടും പിന്നില്ലാന്ന് പിന്നെ അവൻ സംസാരിക്കത്തില്ല ഒന്നര വയസ്സായപ്പൊ നടക്കും സമയായപ്പൊ നടക്കൂല
ഓഹോ
അങ്ങനെള്ള ബുദ്ധിമുട്ട് ണ്ട് അന്നേരം ഇപ്പൊ കൊഴപ്പില്ല്യ ഇപ്പൊ അവൻ ഹാപ്പിയ പക്ഷെ സംസാരം കറക്റ്റായിട്ടില്ല
എഹ് അതായത് സംസാരിക്കത്തില്ലേ?
ആ എന്നാലും സംസാരിക്കും അമ്മ, പ്പ ഇപ്പൊയെല്ലാം കൊത്തിപ്പൊറക്കി തൊടങ്ങി
ഓ എനിയെ കൊഴപ്പല്ല ചെല പിള്ളേര് താമസിച്ചെ സംസാരിക്കു
ഇഞ് ഇനിയിപ്പ സ് സ്പീച്ചുണ്ട് സ്പീച്ചിന് കൊണ്ടു പോക്കോണ്ടിരുന്നതാ എല്ലാ മാസവും കൊണ്ടു പോകും
ആഹ്
ഇഞ്പ്പം അടുത്ത മാസം കൂടെ കൊണ്ട് പോണം എന്ന്ട്ടവര് പറഞ്ഞ് ഈ മാസം കൂടെ നമുക്ക് നോക്കാം ആഹ് കൊഴപ്പവില്ലാന്നുണ്ടെങ്കി അവനെ വിടാന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ട് പൊക്കോണ്ടിരിക്ക്യ ഇപ്പഴും
ആഹ് എന്നാലും അമ്മ, അച്ചാ അങ്ങനെക്കെ ഇപ്പൊ വിളിക്കത്തില്ലേ ഇപ്പൊ?
ആഹ് അവൻ വിളിക്കുന്നുണ്ട് ഉമ്മാ, വാപ്പ, താത്തി.
ആഹ് അനേരം പിന്നെ കുഴപ്പമൊന്നും മില്ല
ഉം അത് ഒന്നര വയസ്സാകുമ്പോ പിള്ളേര് കൊത്തിപ്പറക്കി തുടങ്ങുവല്ലോ ഇവ അങ്ങനെ ആഹ് ഇവ ഒന്നും മിണ്ടത്തില്ല ഇവന്നും പറയത്തില്ല അങ്ങനെയൊക്കെ ആയപ്പോഴാണ് അവർക്ക ഒരു ഡൗട്ട് ഒന്നും അവരിങ്ങനെ സ്പീച്ചിന് കൊണ്ടിച്ചെല്ലാം മാസം മൂറി കൊണ്ടിച്ചെല്ലാം പറയും അങ്ങനെ കൊണ്ടു പോയാ കാണിച്ചു കാണിച്ച് ഈ പരുപം വരയൊക്കെ ആക്കി
രണ്ടര വയസ്സല്ലേ ആയോള്ളൂ
ആഹ് രണ്ടര വയസായി ഉ
കുഴപ്പമില്ല കുറച്ച കൂടാൻ പറ്റ സംസാരിക്കും ചില പിള്ളേർ മൂന്ന് വയസ്സൊക്കെ ആകുമ്പഴത്തേന് നല്ല ലോണൊക്കെ സംസാരിക്കും ഓൻ പറയുന്നെ ശരി എങ്കിൽ
ആഹ് ശരി എന്നാ